ആ അങ്ങനെപ്പ നേരത്തെ ഒര് ആള് വിളിച്ചപ്പ അങ്ങനെ പറ്റാതെ അയിക്കണ്.
ആഹ് വെറുതല്ല ചേലെ നേരത്ത് കിട്ടാത്തത്.
ആഹാ അങ്ങനെയാണ് ഒരേ- ടൈമില് വിളിച്ചാ കിട്ടൂല. ന്ന ഞ്ഞി ജ്ജ് വെച്ചിട്ട്ന്ന് വിളിച്ചോക്ക അപ്പൊ നോക്കിയോക്കാമ്മക്ക് അപ്പ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്ന്നറിയാ അങ്ങനെ കൊറെ വേറള്ളൊക്കെ ച്ച്
ചെയ്തക്ക ആ സുഖാണ്
ആ കുട്ട്യോളൊക്കെ ഒറങ്ങീലേ
കുട്ടികള കൊറങ്ങി
ആ അപ്പൊ അങ്ങനെയന്ന അറിയാം അങ്ങനെ വയ്യാതായിട്ട് കൊറെ ക്ക ചെയ്ത്തോക്കി ചെയ്യുമ്പോരു മാറ്റണ്ടാവും പിന്നി വരും ചെയ്യുമ്പോ ഒരു മാ റ്റണ്ടാവും പിന്നി വരും അങ്ങനയിട്ട് ള്ള പ്രശ്നങ്ങളിൽ അത്ര പൈസ ചലവാക്കി ന്നിച്ചിട്ടാ
അല്ല ഉള്ളിൽ അങ്ങനെ ന്തേങ്കലും പെട്ടകണോ എന്തേലും തിരെ അങ്ങനെ ന്തേലും
ആവുന്നില്ല ഉള്ളിലില്ല ഉള്ളിലല്ല ഉള്ളിലന്നെ ന്ന് മറ്റേ വേറള്ള ഞമ്മുക്ക് നിസ്കരിക്കാൻ പറ്റൂല ഒന്നിനും ന്നോ ന്നൊരു തോന്നൂല കൂറാൻ ഒന്നിനും തോന്നൂല ആ അങ്ങനെ പിന്നെ വേറെള്ള ക്കം
ന്നിട്ട് പിന്നെ കണ്ടു പിടിച്ചത്
ഏ കണ്ടു പിടിക്കാന് ഞാനെന്നെ പറയുണ്ടല്ലോ
ഏഹ്
ഞമ്മള ഞമ്മളന്നെ പറയും
ഉം
ഉം ഞമ്മള്ന്നെ അങ്ങനത്തെ വിഷയം വരുമ്പോ മ്മള് തന്നെ പറയും ഇന്ന ആളാണ് ഇന്നതാണ് ഇ ഇന്ന കാര്യത്തിനാണോ
ആ അങ്ങനെ പറയണ്ടാവില്ല പിച്ചും പെ പറണ്ടാവും
ആ വിച്ചുംപയും പറയും ഞമ്മള് അങ്ങനെട്ട് മാനസികാശുപത്രില അടക്കം പോയി കാണിച്ചപ്പ ആ ഗുളികടക്കം കുടിക്കുണ്ട് എന്തോ ഇങ്ങനെക്കെ ഇതാക്കിട്ട് മാറണം അതല്ല ഈ ചികിത്സ അത കൈ എത്തറ പൈസ ചെലവാക്കിച്ചിട്ടാ
അല്ല എന്തോ മ മരുന്ന് ഉള്ളിലുണ്ടെങ്കില്ഛർദ്ദിച്ച് പോവാനൊക്കെ എന്തൊക്കെയ ഉണ്ടല്ലോ അത്
അയിന് ഉള്ളില് മരുന്ന്ഒന്നും ഇല്ലടി
ആഹ് പുറത്ത് ജീവിതാവും
ആ അതൊന്നു ഉള്ളിലൊന്നും ഇല്യാന്നാണ് അ അങ്ങനെ ആരും ഒന്നും പറഞ്ഞിട്ടില്ല ഒക്കെ എല്ലാരും പറയണവരൊക്കെ ഒരേ പോലെ പറഞ്ഞ
ഉം അപ്പൊ അത്ണ്ടാവും അല്ല അപ്പൊ അങ്ങനെ ഒരുസൗഹ്യദം ഉണ്ടാവുല്ലല്ലോ
അല്ലല്ല ഓ ഞങ്ങളടുത്തുള്ളരാള് മോശപ്പെട്ട രീതിയിലൊക്കെ പേര് നമ്മളോട് വേണ്ടാത്ത രീതിയിൽ ഇതായപ്പോ ഞാനയിന് പ്രതികരിച്ചത് ആഹ് അങ്ങനത്തെ ഈ ഉ അങ്ങനെ കെട്ടിയതാണ്
അള്ളോഹ്
ഞമ്മൾ ചൂടായപ്ലെ അവര്ക്കതൊരു ഉം മോശത്തെരായി
കാരണം ഞമ്മള് അയിന് നി ഒപ്പം നിക്കാന്ന്ണ്ടെങ്കി കൊഴപ്പല്ല ഇതിപ്പോ ഞമ്മളയിനു എതിര് നിന്ന് ഞ്ഞി എല്ലരോടും പറിം ന്ന്ള്ളെ
ആഹ് പക്ഷെ എന്താറിയോ ഞമ്മളറിം ഇങ്ങനത്തൊന്നും ഇല്യ ഇല്യാന്ന് സത്യാണ് മോളെ സത്യച്ച സത്യണ് ഞാനും ഞാനും ന്നാന്നും വിശ്വസിക്കാത്ത ആളയിന്
ക്ഷെ മ്മക്ക് വരുമ്പം ഞമ്മളതൊക്കെ വിശ്വസി ഇന്റെഅം ന്റെ അമ്മായിമ്മ റഞ്ഞാല് അങ്ങനെക്കെ ചെ ചെയ്യണ ഒരാളാണ് അതാണ് അയിനോട് അമ് ആഹ് അത്ങ്ങനെ എടക്കെട്ക്ക്‌ ബീത ബീവിന്റെടുത്ത് പോവാ മോൻക്ക് പണിയാവാന് മരോക്ക് പണിയാവാന് അങ്ങനെ പോണ് ചപ്പോ വല്ലാതെ കളിക്കാൻ പറ്റൂല എന്തേ ചെയ്ത് മൂലത്തിലാക്കന്ന്
ഉം പക്ഷെ അങ്ങനത്തോരൊന്നും വല്ലാതെ ഈ കളിക്ക് നിക്കൂല
എങ്ങനെ
ഈ വണ്ടാത്ത ളുൽമിനൊന്നും
ആഹ് അതൊന്നും ഉണ്ടാവൂല
മൊതലോ അങ്ങനത്തെ ആൾക്കാരെ
ആ
ഇല്ല അങ്ങൻനാരും അങ്ങനത്തൊരുന്നും ഇങ്ങനെ കടും കയ്യൊന്ന
അത്ണ്ടാവൂല പക്ഷെ പറയാൻ പറ്റൂല ഇവര് തങ്ങന്മാരെടുത്തക് മാത്രല്ല പോക്ക് ഈ പണിക്കന്മാരില്ലേ
അഹ്‌ ആഹ്
അങ്ങൻത്തോട്ത്ത്ക്കൊക്കെ പോയിന്നോന്നൊക്കെ. ആദ്യക്കെ പോയിന്നുന്നൊക്കെ
ഈ പൈസ കിട്ടിട്ട് ഇപ്പം ആരൊന്തും ചെയ്യും അത് നോക്കിട്ട്
സ്വത്തും മുതലൊക്കെ ഇവർക്ക് പേര് കിട്ടാനൊക്ക വാണ്ടിട്ട് കേളാപ്പരുത അങ്ങത്തിനൊക്കെ വേണ്ടിട്ടൊക്കെ പോയി ആൾക്കാരാണ്
ആ ആ ആ അപ്പൊ നിങ്ങള് നിങ്ങ തറവാട് സ്ഥലത
ആ തറവാട് സ്ഥലം ഇപ്പാന്റെ സ്ഥലം തന്നെയാണേ
ആ
തറവാട ഇവിടെ അമ്മായി ആ സ്ഥലമൊക്കെ വാങ്ങീട്ടാണ് ത
ആ അമ്മായിന്റെ സ്ഥലല്ലാ
ഉം
ഉം
അമ്മ എളാപ്പരംല്ല എളാപ്പരൊക്കെ ഇവിടെന്ന് പോയി എളാപ്പരൊക്കെ ഇടങ്ങൾ ഇവർ വാങ്ങിയതാ
ഉം ഉം ഉം
ആ അന്നേ കൊണ്ട് പറഞ്ഞു അതേ അ തന്ന ഞങ്ങളൊ അമ്മായിൻ്റെ അനിയത്തേക്കുണ്ട് നിൻ്റെ കൂടെന്ന് സ്കൂളൊക്കെ പഠിച്ച
ഉം ഉം
പോലെ അമ്മോസനെ ഓള ഇജ്ജ് പറഞ്ഞ പോലെ ഓ വേറെ രീതിൽ ഇങ്ങനെ തൊടപൊടിച്ചൊക്കെ ചെയ്ത് അപ്പൊ ഓള കെട്ടിയോട് പറഞ്ഞിട്ട് ഇയാൾ എന്തോ ചെയ്തിട്ട് ഇവള മുണ്ടാതാക്കി ഒരു വർത്തനം പറഞ്ഞ പക്ഷെ കുഴപ്പമില്ല ആള ഇല്ലാത്ത ഒരു പെൺകുട്ടി നാവ് അനക മറ്റത് മുണ്ടാതെ എത്രോ കൊല്ലങ്ങളൾ അങ്ങനെ മുണ്ടാതായി
അമ്പോ
ലാസ്റ്റ് ആണ് പിന്നെ ഇത്ങ്ങനെയാെന്നൊക്കെ കണ്ടുപടിച്ചത് ഇവര് കുറെ ചികിത്സിച്ച ഈ പെണ്ണ് ഇതേപോലെ ഇങ്ങനെ തൂങ്ങി ചാവ നിൽക്കുക
അതന്നെ എന്റെ അവസ്ഥ അതെന്നോടോ
തൂങ്ങിച്ചാവ നിൽ ജനൽ റൂമിലിട്ട് അടച്ചിട്ട് ജനലിന്റെ കമ്പി മേല വരെ എന്തോ ശീലട്ട് മുറുക്കിയിട്ടൊക്കെ തൂങ്ങി ചാവ നക്കാ അങ്ങൻത്തക്കായപ്പോ അങ്ങനെക്കായപ്പോ പിന്നെ ഇവരിങ്ങനെ പോയോക്കി. അങ്ങനെ എന്തെങ്കിലും ആണോ വെച്ചിട്ട് അപ്പോഴാണ്. പിന്നെ ഇവൾ നാവെടുത്ത് മുണ്ടലൊടുങ്ങൃപ്പം ഇവിടെ ഇങ്ങനെ ണ്ടായതൊക്കെ പറഞ്ഞത്.
മ്
അങ്ങനെക്കപ്പം അങ്ങനേം ചെയ്യ്ണ ആൾക്കാരുണ്ടല്ലോ.
ആലോയ്ച്ചക്ക ന്നട്ടോ ആ ചെങ്ങായ്നെ എന്താ കാട്ടി ആ അമ്മോസനെ.
ഓള പിന്നെ വേറെ വീട്ട്ക്ക് ആക്കി തോന്ന്ന് ഹോളെ.
ഏഹ് എല്ലാ അവിടെ ജീവിക്കാൻ പറ്റ
ആഹ് ഓന്ക്ക് ഓന്റെപ്പല്ലെ എന്തായാലും.
ആഹ്.
എന്തേം ചെയ്യൻ പറ്റോ?
എന്താലെ.
മ് ഓനന്ന് ദുബായിലായിര്ന്ന് പിന്നെ അമ്മോസനെക്കെ വിസൃസിച്ചിട്ടല്ലപോ. അവ്ടെ ആക്കി പോണത്.
ആതന്നെ അതന്നെ. എന്തായാലും.
ഇങ്ങട്ട് പോക്കപ്പോ കെയപ്പന്നുല്ലൃ. ഒക്കെ മാറി ശരിയായി മുടി മുടിയനെ കൊണ്ടൊക്കെ. മുടിയനെ കൊണ്ടൊക്കെ ഇവളെ ബാത്റൂമിൽ ആരോ ഒന്ന് തൊട്ടമാതിരിപ്പോ തോന്നി അപ്പോ ഏതോ ഓടിയനെ കൊണ്ടന്ന്കാണ്ട് ഇയാള് ങ്ങനെ ഒടിമൂർത്തി കേറ്റേ അങ്ങനെ ന്തോ ചെയ്തതാണ്.
അള്ളാഹ്‌.
അങ്ങനെ പിന്നെ ഓള് മുണ്ടാതയത.
മ്
അതൊക്കെ പിന്നെ ലാസ്റ്റ് പിന്നെ ഓള് മുണ്ടിപ്പൊളാണ് എല്ലൊരു അറിഞ്ഞത്. ഒരു കൊല്ലം പോലങ്ങനെ ഇര്ന്ന്.
ആഹ്. എന്താ കാട്ടലെ ഓരോന്ന്ങ്ങനെ ഷെ യി ഇത് തന്നെടോ കൊറച്ചിസം ഒരു മൂന്നോ, നാലോ, മാസരുപേദം മൂന്ന് മാസ കണ ഭേദണ്ടാവും പിന്നീതന്നെ അവസ്ഥ വെരും പന്ന്ട്ട്പ്പട് ത്ത് ഒരാഴ്ച മുന്നെ പ്പോ പെരേല് കൊട്ന്ന് തുപ്പ് മ് അതേപോലെ ഓരോന്ന് കർമ്മങ്ങൾതൊക്കെ ചെയ്ത്. ഏ അത് ചെയ്തെന്റെഷപ്പൊര് മാറ്റണ്ട്. ഞാൻ. ങ്ങള്ങ്ങനെ ന്ന്ട്ട് എല്ലാരും പറിം ങ്ങള് ന്തപ്പോ ഏ വിശ്വാസം ഇല്യാതോരെ ന്നാല് ങ്ങള് ഡോക്ട്റെ കാണി ഡോക്ട്റെ കാണിയ്ക് ഇഞ്ഞിപ്പ അത് ആ അതൊന്നു വാണ്ടാച്ചിട്ടാ അതും ചെയ്തോക്കി അതിലും മാറ്റം കിട്ടണില്ല. അങ്ങൻത്തെ വിഷയങ്ങള് എത്ര പൈസേണ് ഇല്ലാത്തോട്ത്ത് ന്റെ ചങ്ങായാണ് അവടിം കടത്തില് ഞാപടിം കാടത്തില് ഒക്കെകൂടി പെരണ്ടാക്കിയ കടങ്ങളും എല്ലംകൂടി ഒര് കതിണ് മ ലെ
പിന്നെ വേറെ അനിയന്മാരൊന്നുല്ല്യ?
അനിയമ ഏട്ടമ്മാരാണ് അവരൊക്കെ വേറെ പൊയിക്ക്ണ്.
ആഹ് അതാണ് അമ്മായിമ്മ ങ്ങള്
ആഹ് ഞാൻ വെറെ പോയ്ക്‌ണ് വെല്യ കൊയപ്പൊന്നില്ലൃ ഐനെ കൊണ്ട്.
ആഹ്.
ത് താണ് ഇവര്ക്കൊന്നും ഇതില് വിശ്വാസല്ല്യാ ഞാൻ സഹിക്ക്ണത് ഇനിക്കല്ലെറിയൂ
അമ്മായ്മകൈലൊന്നും വിശ്വാസല്ല്യ.
ഇല്ല ല്ല്യ ഞമ്മള് സഹിക്‌ണ ഞമ്മക്കെല്ലാ അറിയുള്ളു മാ
മ്
അമ്മായിമക്ക് വിശ്വാസണ്ടായ്നോ എന്നാൽ വിശ്വാസം ഇല്ല്യെനും
മ് അയ്നൊന്നും പോരുലൈ കാരം.?
ഏ പോവുയ്യ് അയിന് വയസ്സായതാണ് ഇന്റെ ഈ അനുഭവൊക്കെ കാണുമ്പോ പേടിണ്ട് കട്ട്ണതും കെടന്ന് ഉരുളും പിന്നെ എന്തെല്ലാം കാട്ടുച്ചിട്ടാണ്
ന്റെ ആങ്ങൾന്റെ കുട്ടിതേപോലെ ങ്ങനെ നിസ്കരിച്ചാ പർഞ്ഞാ നിസ്കരിച്ചുല്ല വല്ല്യ പെണ്ണായിറ്റും
നിസ്കരിച്ചൂല്ല ഇമ്മ പർഞ് ട്ട്ണ്ട് ഓ ന്റെ നാത്തൂ പർഞ് ട്ട്ണ്ട് ഓളെ നേരെ ചാട അങ്ങനൊക്കെ ആയിറ്റ് തേപോലെ ഒരു മൊല്യട്ത്ത് കൊണ്ടൊയി. ഞങ്ങള്ൾ അങ്ങനെ ശത്രുക്കളൊന്നുമല്ലട്ടോ കാര്യായിട്ട് പക്ഷെ ആര് ചെയ്തോ എന്തോ ഉള്ള്ക്ക് മര്ന്ന് കൊടുത്തതാണതാ.
ആ
അതെ ആ കുട്ടിക്ക്.
അഹ് അഹ് അഹ്
അ ക്കു കുട്ടിഴുന്ന ടൈമിൽ കൊടുത്തിട്ട് ഇത് പിന്നെ അവിടുന്ന് ഇങ്ങെ പോരാത്ത കൊലത്തിലയിക്ക്ണ് കുറേ മരുന്ന് കൊടുത്ത് അയാള്
ആഹ
ആ മരുന്നുമലൊന്നും പോരാത്ത അത്രയും അവിടെങ്ങണ്ട് അത് ഒറച്ചിക്കണ് എന്നിട്ട് ഇവിടെ തിരൂരടെ ഇങ്ങനെണ്ട് ഇങ്ങനെ ഈ കർമ്മം ചെയ്യുന്ന ആൾക്കാര എങ്ങനെ ചെയ്യണ എന്തോ ഉള്ളെന്ന് എന്ത പാലിൽ എന്തോ ഒരു മരുന്ന് കലക്കിട്ട് ചർ ദ്ധിപ്പിക്കുന്ന ഒരിതുണ്ട് അവിടെ കൊണ്ടയിട്ട് ഛർദിപ്പിച്ച്
ആഹ് പട്ടാമ്പില്ല്യ
പട്ടാമ്പി ആയോടെ
അല്ല കുമ്പിടി കുമ്പിടി
ആ കൊറെ ദൂരം പോയിക്കണേ
ഉമ്
രാവിലെ പോവണം
ആഹ് അതന്നെ കുമ്പിടിയ ഉം
പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെ കാര്യമായിട്ട് ശത്രുക്കളോ തന്നില്ല പക്ഷെ എല്ലാർക്കും സംശയം ഇന്റെ അമ്മായിമാനെ സംശയം
അല്ലാഹ്
കാരണം അതാണ് ഞങ്ങളുടെ കുടുംബത്തിൽ അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരാള്
ഉം ഉം
അയ്ന് ഞങ്ങളോട് എന്തെലും ഇറണ്ടായിറ്റാ കുടുംബ അത അങ്ങനെ ഒരാളാണേ നമ്മള് ആ അവരുടെെങ്കില നാലഞ്ചരിക്ക് നിൽക്കും അത് പറ്റ അപ്പോൾ അവിടെന്തങ്കിലും തെും കുറ്റ ഉണ്ടി അവരങ്ങെ പറഞ്ഞഞ്ങ്ങനെ പറഞ്ഞത നൊണ ക്ക പറഞാണ്ട്
ഉം
തമ്മിൽ തമ്മിൽ ത്തെറ്റിച്ച
ഉം നന്ന പറയണ് ഓരോന്ന് അങ്ങനെ ക്ക ഇണ്ടല്ലോ എന്ത കേക്കണ ഇപ്പോ
കുറേ അങ്ങനെണ്ട് നമ്മള് വിരിച്ച നമ്മള ഇഷ്ടമാണ് ഭയങ്കര അപ്പൊ ഇതൊന്നും
എന്നാ ആയിക്കോട്ടെ വേറെ ഇപ്പൊ ഉറങ്ങാനായില്ലേ
മ് മ് ഓറങ്ങിക്കൊന്നാ
എന്ന ശരി
ഉം